ആഹ് ആഹ് ആഹ്
ആഹ്
എന്തൊക്കെ ആ ഫുഡ് കഴിച്
ആഹ് ആഹ്
ഇങ്ങള് കഴിച്ചോ?
ഇല്ല കഴിക്കണം
ഉം സ്പെഷ്യൽ എന്തേലുണ്ടോ?
ഇന്ന് സ്പെഷ്യൽ ആയിട്ടൊന്നും ഇല്ല.
ആഹ്
അവിടെയോ?
ഇന്ന് ബിരിയാണിയാണ്.
ആഹ് ആഹ്
പിന്നെന്തൊക്കെയാ?
അവിടെ ഞായറാഴ്ച ആയിരിക്കും അല്ലേ ബീഫൊക്കെ വാങ്ങിക്കുന്നെ?
അങ്ങനെയൊന്നുംല്ല
ആഹ് ആഹ്
ഞായറാഴ്ച ആവുമ്പോ എല്ലാരും ഇന്ന് ഫ്രീയല്ലേ
ആഹ് ആഹ് പിന്നെ മക്കളൊക്കെയ് ഉണ്ടോ?
ഏയ് ഇല്ല
ആഹ് ആഹ് പഠിക്കുവാണോ?
ആഹ് പഠിപ്പ് കഴിഞ്ഞുപ്പോ
ആഹ് ആഹ്
ഇങ്ങക്കൊ?
എൻക്ക് ഒരു മോളുണ്ട്.
ആഹ് പഠിക്കാ?
ഇല്ല പഠിച്ചു കഴിഞ്ഞു.
ആഹ്
ഉം
മഴണ്ടോ അവിടെ?
ഏഹ് ഇപ്പൊ മഴയില്ല ഇന്ന് ഇന്ന് നല്ല വെയിലായിരുന്നു. ഇന്നലെ നല്ല മഴയുണ്ടായിരുന്നു.
ഏഹ്
അവിടെയൊ?
ഇവിടെന്ന് രാവിലിം വൈകുന്നേരൊക്കെ ഭയങ്കര മഴ ആയിരുന്നു.
ആന്നോ
ഇപ്പേ മഴയില്ല.
ആഹ് ആഹ് കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ടോ?
രണ്ട്
കൃഷിയൊക്കെ ഉണ്ടോന്ന്
കൃഷിയറയാൻ മാത്രോന്നുല്ല
ആഹ് ആഹ്
ങ്ങക്കൊ
അവിടെ കാര്യട്ടൊന്നുംല്ല പിന്നെ കുറച്ച് വാഴയും കുറ തെങ്ങും മ്മുക്കെ
ഉം അങ്ങനെത്തന്നെ ഉള്ളു ഇവടിം
ആഹ് ആഹ് ഉം ആരെക്കെണ്ട് വീട്ടിലിപ്പോ
വീട്ടില് ഉമ്മ ഉപ്പാ വല്യുമ്മ വല്യുപ്പ പിന്നെ ഞാന്
അഹ് അഹ് ഒരു മോളാണോ
അല്ല മൂന്നാളാ
ആഹ് ആഹ്
പിന്നെന്ത് ടൂറ് സ്കൂൾന്ന് പോയിരുന്നു
ഉം ഉം
ഈ സ്കൂൾന്ന് വയനാട്ടിൽന്ന് പോയിരുന്നെ
ആഹ് ആഹ്
വെക്കേഷനിലും പോയിരുന്നു
ആഹ് വീട്ടീന്ന് പോയോ
ആ വീട്ട് ഫാമിലി ആയിട്ട് വെക്കേഷനില്
ആഹ് ആഹ് അപ്പൊ ഫുഡൊക്കെ വെച്ചിട്ട് വെച്ച് കൊണ്ടോവാ അതോ പുറത്ത്ന്ന് കഴിക്കോ
ഫുഡ് ഉച്ചക്കത്തെ ക്കെ വെച്ച് കൊണ്ടോവും
ആഹ് ആഹ്
ഏഹ് പിന്നെ വൈകുന്നേരം അന്തിക്ക് പിന്നെ ഞങ്ങള് പോരുമ്പോ ഹോട്ടൽല് കേറീറ്റ്
കഴിക്കുംന്ന്ലെ
കഴിക്കും
ആഹ്
ഇങ്ങളൊക്കെ
ഹാ ഞങ്ങളും അങ്ങനെയൊക്കെയാ
മ് ഹ്
പിന്നെ ട്രാവർലർലിൽ പോവോ
അങ്ങനെ പോവുല ബസ്സിലാ കാര്യായിട്ട് പോകല്
ആഹ് ആഹ് റ്റുറിസ്റ്റ് ബസ്സാ
ആഹ് അങ്ങൻത്തെ
ആഹ് ആഹ് പിന്നെ എങ്ങനെയള്ള സ്ഥലത്ത് പോവാനാ ഇഷ്ടവൊക്കെ
എങ്ങനെ
എങ്ങനെയുള്ള സ്ഥലത്ത് പോവാനാ ഇഷ്ടവൊക്കെ തണുപ്പും കാര്യങ്ങളും ഉള്ളടത്താണോ അതോ എന്തേലും കാണാൻ നല്ല കാഴ്ചകളള്ളിടത്താണോ അങ്ങനെ
ഇൻ അങ്ങനോയ്ച്ചാ രണ്ടും ഇഷ്ടാണ് തണുപ്പും ഇഷ്ടാണ് കാഴ്ചകൾ കാണാൻ കൂടുതൽ ഇഷ്ടം കാഴ്ചകൾ കാണാനാണ്
ആഹ് ആഹ്
എൻജോയ് ചെയ്യാനായിട്ട്
ആഹ് ആഹ്. മറ്റെ റൈഡ ഒക്കെ ഉണ്ടെങ്കി കൊർച്ചും കൂടെ തായിരിക്കും അല്ലേ, റൈഡിലൊക്കെ ആണെങ്കി കേറാനൊക്കെ
ആഹ് ഇഷ്ട്ടാ ഭയങ്കര ഇഷ്ട്ടാ.
ആഹ് ആഹ് പിന്നെ എന്തെങ്കിലും ഈതൊക്കെ ചെയ്യുന്നുണ്ടോ? ഈ യൊ പെയിന്റിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ.
ഏ ഏ ടൈലറിങ്ങിന്റെ കൊറച്ച അറിയാം.
ആഹ് ആഹ്. ഉം. ഞാന് തയ്ക്കുന്നുണ്ട്.
ആഹ് അധികറന്നില്ല വീട്ട്ത്തെ ആവശ്യത്തിനൊക്കെ
ഉം. ഫാഷൻ ഡിസൈനിങ് പഠിച്ചായിരുന്നോ?
ഏ ഏ.
ഉം.
പിന്നെന്തൊക്കേ?
പിന്നെ ഏറ്റ എങ്ങനെയാ? ഫുഡ് ഫുഡ് എങ്ങനെയാ? ഇഷ്ട്ടോള്ള ഫുഡ്.
ഫുഡറിഞാ ഇഷ് ള്ളത് അറിഞ്ഞാൽ മന്തിയാണ് ഏറ്റവും കൂടുതല്.
ആഹ് ആഹ്, ഫേവറൈറ്റ് മന്തിയാണല്ലേ. ആഹ് എനിക്കും മന്തി ഇഷ്ട്ടാ പിന്നെ ആഹ്, പിന്നെ കപ്പയും മീൻകറിയും ഫേവറേറ്റ്.
ആഹ്.
ആഹ്. പിന്നെ ബിരിയാണീല് അത്ര താല്പര്യ ഇല്ല.
ആഹ് ആഹ്.
ഉം.
ചി ചിക്കം ബിരിയാണിക്കെ ആണെങ്കി കുഴപ്പല്ല ബീഫ് അധികം ഇഷ് ഇല്ലാ.
ആഹ് എനിക്ക് തിരിച്ചാ ആ.
ഏ.
ചിക്കൻ ബിരിയാണി അത്ര ഇഷ്ട്ടല്ല ബീഫ് ആണെ ക്ക് കുഴപ്പമില്ല.
ആഹ്.
ആഹ്, എനിക്കാണെ ചിക്കൻ കൂടുതൽ കഴിക്കാനൊക്കൂലാ ഈ പൈൽസിന്റെ ബുദ്ധിമുട്ടുണ്ടായി, അപ്പൊ അതിനെകൊണ്ട് ചിക്കനങ്ങനെ ക കഴിക്കാൻ പറ്റൂല അപ്പം ബുദ്ധിമുട്ടാ.
ആഹ് ആഹ്.
ആഹ്, ബ്ലീഡിംങ് ഒക്കെയാണേ.
ഏ.
ആഹ്, അപ്പൊ അയിനെകൊണ്ട് ഞാൻ കഴിക്കില്ല.
ഓഹ്.
ഉം.
വേറെന്താ?
വേറെന്താ വിശേഷം?
എന്താ അങ്ങനെ പോണു.
ആഹ്, ആഹ്. നോമ്പിനൊക്കെ എങ്ങനെയാ? സ്പെഷ്യൽ എന്താ ഉണ്ടാക്കാ?
നോമ്പിന് ചെലേത് പൊറത്തുന്നാ വാങ്ങാ അല്ലെങ്കി ഉണ്ടാക്കും.
ആഹ്, നോമ്പൊക്കെ ആവുമ്പോ നല്ലാ രാവിലെ മുതൽ ഇങ്ങനെ ക്ഷീണം കാര്യങ്ങളും ആകുമ്പോഴേ പൊറത്തുന്ന് വാങ്ങിക്കും അല്ലേ. ആഹ് ആഹ് ചെറുകടി ഐറ്റവും ഒക്കെ എന്താ വെറൈറ്റിയായിട്ടൊക്കെ ഉണ്ടാക്കുന്നെ
ഞാൻ ഇണ്ടാക്കണതോ അതോ ഉമ്മ ഇണ്ടാക്കണതോ
ആഹ് രണ്ടാളും
ഞാൻ ഇണ്ടാക്കുക കൊക്കവട അതൊക്കല്ലേ ഈസി ആയിട്ട് ഇണ്ടാക്കാൻ പറ്റുവ
ആഹ് ആഹ്
ഉമ്മ ഉണ്ടാക്കാണെ കട്ലേറ്റ് സമൂസ-
ആഹ്
ഈ ചട്ടിപ്പത്തിരി അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കും ചട്ടി- പത്തിരി അതിന് എന്താ പറഞ്ഞുരു തരുക ഇങ്ങക്ക്
അതെങ്ങനെയാ ഒണ്ടാക്കുക ആ ഇല്ല ഞാൻ ആദ്യമായിട്ടാ കേൾക്കുന്നെ
ഏ അത് ഉമ്മാക്കെ അറിയൂ എനിക്കറില്ല.
ആഹ് ആഹ്
അതേപോലെ അമേരിക്കൻ പത്തിരി പറഞ്ഞോണ്ട് ഉണ്ട്
ആഹ് ആഹ് എറച്ചിപ്പുട്ടെന്നും പിന്നെ കിഴിപൊറോട്ട അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടേ.
ആഹ് ആഹ് ഇതാ അത് വേറെ ഇത് മാവൊക്കെ ഒഴിച്ചിങ്ങണ്ട്- വേറെ അതിന്റെ മേലെ ഉള്ളിയും ചിക്കനൊക്കെ ഇട്ണെ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
ഓരോ ഐറ്റം
ആഹ് ആഹ് നിങ്ങളിപ്പോ എന്താ പഠിക്കുന്നെ എന്ത് കോഴ്സാ
കോഴ്സ് നോക്കിയില്ല ഇനി ഡിഗ്രി എടുക്കാനുള്ള ഇതിലാണ്
ആഹ് ആഹ് എന്താ ഭാവിയിലെ പ്ലാൻ തീരുമാനം.
ഭാവിയിൽ നഴ്സിംഗ് ആണ് പ്ലാന്
ആഹ് ആഹ് ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞിനിക്കുന്നോ
അതെ
ആഹ് ആഹ്
ഉ
പിന്നെ പെരുന്നാളിന് എല്ലാവരും ഒരുമിച്ചൊക്കെ കൂടലൊക്കെ ഉണ്ടോ?
ആഹ് ഉണ്ട് ഫാമിലി ആഹ് എല്ലാം എൻ്റെ വീട്ടിലാ കൂടുക. തറവാട് ആയോണ്ട്
ആ കുടുംബവീട് നിങ്ങള് അവിടെ ആ ഇല്ലേ ഇളയാളാ വാ-
അതെ അതെ ആഹ് ആഹ്
ആ ഹ് എല്ലായിടത്തും അങ്ങനെയാ അതാ ചോയിച്ചെ ഏ മൂത്ത മക്കള് കല്യാണം കഴിച്ചു നിക്കുമ്പോ വേറെ വേറെ വീട്- വീട്ടിലോട്ട് മാറുവേലെ ചെലരോക്കെ ആഹ് അപ്പൊ പിന്നെ ഏറ്റവും എള ആളായിരിക്കല്ലോ കുടുംബത്ത് കാണ്ക
അപ്പൊ അതേപോലെയാണ്
ആഹ് ആഹ് അവിടെ ഉമ്മായും ഉപ്പായും ഒക്കെ ഉണ്ടോ
ആഹ എല്ലാരുണ്ട്
വ വാപ്പാൻ്റെ ഉമ്മായും-
ആഹ് അല്ല ഇണ്ടൊക്കെണ്ട്
ആഹ് ആഹ്
അപ്പൊ എല്ലാരും കൂടി കൂടുംപോ നല്ല രസാണ് കൊറേ ആൾക്കാരുണ്ടാവും
ആഹ് മൈലാഞ്ചിയിടലും അല്ല ഫുഡ് ഫുഡ് എല്ലാം ഒണ്ടാക്കലും- ആ പെരുന്നാളിൻ്റെ തലേന്ന് വരുവോ തലേന്ന്
തലേന്ന് ചെലോരോക്കെ തലേന്ന് വരും അല്ലെങ്കിൽ അന്ന് വരും
ആ ഹ് ആഹ്
ചെലോൽക്ക് തലേന്ന് വരാൻ കൂടൂല
ആ ആഹ് വന്നിട്ട് വിന്ന ഒരുമിച്ച് കൂടി ഫുഡൊക്കെ ഒണ്ടാ ക്കി മയിലാഞ്ചിയൊക്കെ ഇട്ട് തന്ന് കരിച്ചല്ലേ അരരങ്ങ ഒരുമിച്ചിരുന്ന് ഒരുമിച്ചിരുന്ന് ഫുഡെല്ലാം കയിച്ച്
അ ആഹ് അതൊക്കരസ്
ആ ഹതൊക്കൊ രസാണ് ആഹ് ആ പിന്നെ അല്ലെങ്കി കുടുംബത്ത് ന്തെലും വല്ലൊ കല്യാണോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും അങ്ങനെ എല്ലാരും അ ആ ആഹ് ഈ മാസമ്മക്കൊര് കല്ല്യാണോണ്ട് മാമാന്റെ മോൾടെ
ഏഹ്
ആഹ് ഈ മാസം ഇരുവത്താർന് ഞാ അയിനെല്ലാ കു എല്ലാരും കൂടൊരുമിച്ച് കൂടലൊക്കെയാ
അ ആഹ് എല്ലാരൊരുമിച്ച് കൂടുമ്പളായിന്റെ രസം
അതെയാ അതെ
മറ്റേ ഒരാളൊറ്റക്കൊര് ഫേമിലി ഒറ്റക്കാവുമ്പോ രസല്ല
ആ ആഹ്
മിക്ക്യാൾക്കാരും തറവാട്ടിലാ കൂടാ
അ ആഹതാണ് ആ താ വച്ചേക്കട്ടാ
ആയിക്കോട്ടെ